ലോ കേൾക്കാവോ
ആ കേൾക്കുന്നുണ്ട്.
എന്തെട്ക്ക്ന്ന്
സുഖായിട്ട് പോവുന്നു ഇവിടെ ഇന്ക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന തെര്ക്കാണ്
ആണല്ലേ മഴയൊന്നു ഇല്ലിയോ
ആ മഴ മഴ ഇന്നില്ല നല്ല വെയിലാ
ഇവിടെ മഴയുണ്ടാ ഇന്ന് ഇപ്പൊ ഒന്ന് തോന്ന് നിക്കിന്ന്
അത് ശരി ഇവട്ന്ന് മഴ പെയ്തിട്ടേല്ല ഞാന് ഭയങ്കരം ചൂടാണ്
ചൂടാണല്ലേ ഓ
ആ
ഉം പിന്നെ എന്താ രാത്രിലത്തേക്ക് ഫുഡ് എന്തുവാ?
ഫുഡ് ഇന്ന് ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും അപ്പം നെയ്ച്ചോറ് റെഡിയായി ട്ടുണ്ട് ഇനി ചിക്കൻ ഫ്രൈ റെഡിയാക്കണം
റെഡി ആക്കണം ക്ളീൻ ചെയ്തോ?
ഓ ചെയ്തു ഇഞ്ഞ് ഇതില് ആ ഇടാനെള്ളു
അതെയോ അതെ ആ ആ ആ എന്ത് പറ്റി ലൈറ്റായേ രാത്രി ലൈറ്റായിട്ടാന്നോ ഫുഡ് കഴിക്കിന്നേ?
അല്ല ലൈറ്റായതല്ല ഉം വൈകുന്നേരാ കൊണ്ടു വന്നേ അപ്പം പിന്ന മ്മക്ക് നമസ് കെഴിച്ച് ഒക്കെ കയിഞ്ഞ് കഴിഞ്ഞിട്ട് വാണം ഇണ്ടാക്കാൻ
അതെ അതെ ആ ആ
പിന്നെമ്മക്ക്
ഹ് ഇവിടെ ഇന്ന് ഞങ്ങള് പൊറത്ത് പോയപ്പം പൊറോട്ട മേടി ച്ചായിരുന്നു. വയറ്ന്നത്ര നല്ലതല്ലെങ്കിലും കണ്ടപ്പോ ഒരു കൊതി ഏ അതെ അതെ പൊറോട്ടയും ബീഫ് ഫ്രൈയും മേടിച്ച് അപ്പൊ അത് കഴിച്ച് നേരത്തേ ക കഴിച്ചു
അയ് ശരി നേ അതൊക്കെ നേരത്തെ ക എന്നാ കഴിച്ചാ വയറിന്നരു സുഖമാണ്
ആണ് നമ്മള് സത്യത്തിൽ ഏഴ് മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കണോനെന്നാണല്ലോ ഹെൽത്ത് ടിപ്സ് ഒക്കെ പറയുന്നേ പക്ഷെ ഞാൻ കഴിക്കമ്പോ ഒരു സമയാവും ആഹ് നമ്മളോന്നും അത് നോക്കാറില്ല ആഹ് ഞാനും ശ്രദ്ധിക്കാത്തൊന്നുമല്ല നമ്മളെപ്പോഴെങ്കിലും ഒക്കെ ഒമ്പത് മണിയൊക്കെ ആകും പക്ഷേ ഇന്ന് പൊറോട്ട നല്ല ചൂടോടെ മേടിച്ചൊണ്ടന്ന പ്പഴേ മഴയുണ്ടാരിന്ന്. അപ്പം പിന്നെ ഒരു കട്ടനൂടി ട്ടങ്ങ് തട്ടി. ഹ് ഹ്
ആഹ്.
ഹ്മ്. പിന്നെന്താണ്?
പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ മക്കൾക്ക മക്കക്കിന്ന് ടെസ്റ്റ്‌ ബുക്കൊക്കെ കി ഇ
ആണല്ലേ ആ ഇനിയിപ്പ സ്കൂൾ ഓപ്പണിങ്ങിന്റെ തിരക്കായിരിക്കും അതെ അതെ.
മഴയായി സ്കൂള് തുറപ്പാവുന്നു ഇനിയിപ്പം അസുഖങ്ങളും തുടങ്ങാൻ പോന്ന് പനിയും എന്തൊക്കെയാ പേര് പോലും അറിയാത്ത പനി ഇത്രയും നാള് വീട്ടിലൊക്കെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ ആയിരുന്നു ഇനി അവര് സ്കൂളിൽ പോകുമ്പോഴത്തേന് നമ്മുക്കും രാവിലെ എണീക്കണം
നമ്മക് ക്കാണ് ഇത് ഇനി പനി ഉണ്ടാവ അവർക്കു പണിയാണ് നമ്മളവരപ്പ കൂടണം
നമ്മൾ ഇരുന്നേ
അതെ ഞാന് പറയപ്പോ ആഹ് ഞാൻ പറയപ്പോ മോളോട് രണ്ടാമത്തെ മോളോട് ഇ അല്ലെ മൂത്തമോളോട് പറയാപ്പൊ ഇപ്പൊ ഞാന്റെ കാര്യ നീന്റെ കാര്യൊക്കെ നീ നോക്കിണ്ടിരിനോ പറയ് കാരണം അവള് ഇപ്പൊ എൽ കെ ജി ചേർത്തുന്നേള്ളൂ അവള് നല്ലോണം നോക്കാൻ നോക്കണല്ലോ
അതെ അതെ ഇളയ പിള്ളേർക്ക് എപ്പയും ശ്രദ്ധ വേണല്ലോ
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവരെങ്ങനെ നോക്കിരുന്നു ഇപ്പൊ ഇനി അവളെ കാര്യങ്ങൾ നോക്കണൊക്കെ പറയും ഞാന് അവർക്കാണെ ഭയങ്കര മടിയാണ് പിന്നെ പറഞ്ഞതും കേൾക്കാൻ ആഹ് പറഞ്ഞതും കേൾക്കാനൊക്കെ മടിയാ
അവർക്ക് സ്വന്തം അതെ അതെ അവർക്ക് സ്വന്തം കാര്യം നോക്കാൻ പോലും സ സമയം കാണ ത്തില്ല അപ്പം പിന്നെ ഇളയതിന്റെ ഉടെ നോക്കുവോ നമ്മുടെയൊക്കെ കാലം പോലാന്നോ അവർടെ
അല്ലെ അതല്ല അവരുടെ സ്വന്തം കാര്യം നൊ ക്കിയ മതീ ന്നാ എനിക്കും ഇളയ കുഞ്ഞിനെ നോ നോക്കാന്ന് പറയും ഞാന്
അതെ ആഹ് ആഹ് ആഹ് ശരിയാണ് അവറോർട അവറോർട കാര്യം നോക്കിയാൽ നമുക്ക് അതൊരു സഹായമായെനേ
പറ ഏ എത്രയ അതെ നമ്മുക്ക് രാവിലെ ഇത് ഓരോ ചുറ്റുപാടും അല്ലേ അതിന്റെടെക്കൂടെ മദ്രസ്ക്ക് പറഞ്ഞയ്ക്കണം അത് കഴിഞ്ഞ് വന്ന് സ്ക്കൂൾക്ക് പറഞ്ഞ ഒക്കെ സൊയലല്ലെ അപ്പൊ അവരെ കാര്യം ഒന്ന് നോക്കിയാല് കൊറേ നല്ലതാണ് പിന്നെ അമ്മക്ക് പോണ അ എന്തേലും ചെറിയ ചെറിയ കാര്യം നോക്കി കൊടുത്താ മതി
അതെ അതെ പക്ഷേ, ഒന്നോർത്താല് പണ്ടത്തെ പണ്ടുകാലത്തൊക്കെ നമ്മള് എങ്ങനെയായിരുന്നു, രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി, അമ്മതന്നു വിടും. അതൊക്കെ കെട്ടിപ്പൊതിഞ്ഞോണ്ട്
ഉം.. അല്ലെങ്കിൽ നമ്മള് അതല്ലെങ്കിൽ നമ്മ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കും
ആ.. അതെ ആ.. നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പളത്തെമക്കളൊന്നും ചെയ്യത്തുമില്ല, അവർക്ക് മെനക്കിടാനുംവയ്യ ഒന്നും പണ്ട് ഒരുനേരമായിരുന്നു ഉച്ചക്കത്തേക്ക് കൊണ്ടു പോകുന്നേ. ഇപ്പമങ്ങനെയല്ല. പത്ത് മണിക്ക് രാവിലെ വീട്ടീന്ന് പോയി കഴിച്ചിട്ടായിരിക്കും പോന്നെ പിന്നെ പത്തുമണിക്ക് സ്നാക് സെന്ന് പറഞ്ഞവരുടെ ബാഗി റ്റം, പിന്നെ ഉച്ചക്ക് ലഞ്ചെന്നും പറഞ്ഞൊരൈറ്റം റ്റം. പിന്നെബസ്സില്‌പോ ന്നോരാണെങ്കിൽ ബസ്സിലിരുന്ന് കഴിക്കാൻ മൂന്ന മണിക്കൊരൈറ്റം എന്തൊക്കെയാ പിള്ളേർക്ക്ല്ലേ എല്ലാസുഖസൗഹര്യങ്ങ നമ്മള്പണ്ട് ഇപ്പളത്തെ പിള്ളേർക്കൊന്നും പറയണ്ട അത്‌ നമ്മൾപണ്ടൊരു ചോറ്റുപാത്രവും, ഒരു ബാഗിനകത്ത് രണ്ട് ബുക്കുമായിട്ടായിരിക്കും പോകുന്നത്. ഇപ്പ എന്താ അവരുടെ കയ്യിൽ ഒരു ലെഞ്ച് ബാഗ് പൊറത്ത് ഒരുഎട്ട് എന്തൊരു കഷ്ടപ്പാടാണ്.
അ.. ആ.. അതെ അന്നത്തെകാലം ഇന്നത്തെകാലം ഭയങ്കര വ്യത്യ.. വ്യത്യാസമാണ്. ഉം.. ഇപ്പൊ വാശി ഇപ്പൊ വാശി കൂടുവാണ് മക്കൾക്ക്.
എന്ത്സ് ചോദിക്കുന്നു അത് മുന്നില് എത്തുന്ന ഒരു സാഹചര്യം. പ്പേ നമ്മളൊക്കെ അങ്ങനെയല്ല എന്തോര സാധനങ്ങള് അതെ നമ്മളെന്തെല്ലാംസാ അനങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. വർഷത്തിൽ ഒരിക്കലായിരിക്കും ചിലപ്പം ഡ്രസ്സൊക്കെ കിട്ടുന്ന പോലും, ഉം..
ആ.. അ.. അ.. അതെ ഇപ്പൊ എല്ലാ ദിവസവും കല്ലു ഒരു കല്യാണമുണ്ടെങ്കില്, ഡ്രസ്സ് പിന്നെ അങ്ങ്.. ആ.. അതെ, അതെ അങ്ങനെയൊക്കെയാണ്
വർഷത്തിലെത്ര ഒരു മാസം തന്നെ എടുക്കും. ഓ
ഉം... അതെയതെ ആ.. അതെ അങ്ങനെയാണ് കാലം. പക്ഷേ ഭയങ്കര ചെലവാണ്. അങ്ങനെയോരോ ദിവസം അതന്നെ ഭക്ഷിക്ക ഭക്ഷണത്തിനൊന്നിത്ര വാ നമ്മൾ
അതെ അതെ പണ്ടൊക്കെ ഇ പൈസ അന്ന് ഉള്ളതുകൊണ്ട് ചുരു ജീവിച്ച അത്രയൊക്കെ എത്തിച്ച നമ്മൾ പക്ഷെ ഇന്ന് നമ്മളോ പൈസ വെറുതെ ല്ലേ ആവശ്യമില്ലാത്ത ചെലവുകളാ അതെ അതെ ആ അനാവശ്യ ചെലവുകെന്ന് തന്നെ പറയാംല്ലേ
ആ അതെ അനാവശ്യ ആ ഡ്രസ്സ് ഒന്ന് ണ്ടങ്കിലും വെ റൊന്ന് വേണം ഐന് വാശി
ആണ് ഫെസിൽ ഫെസിൽ ഇല്ലാഞ്ഞിട്ടല്ല പിന്നെ ഒരാൾ പുതിയ ഇടുന്നത് കാണു ണുമ്പോ നമുക്കത് വേണം അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. എന്തെയ്യാൻ എന്ത് പറഞ്ഞാലും പണ്ടത്തെ കാലമായിരുന്നു ബെസ്റ്റ് അല്ലേ? ഒരുപാട് നല്ല ഓർ മകളും അതൊരു എന്താ പറയാ ഇല്ല ഇല്ല അതിനി അങ്ങനെ ഒരു കാലം തിരിച്ച് കിട്ടത്തുല്ല സ്വപ്നങ്ങളിൽ മാത്രം. എന്തെല്ലാം ആയിരുന്നു പുളി പി ച്ചി സ്കൂളിൽ പോകുമ്പം പുളിയും മാങ്ങയും പിച്ചി തിന്നോണ്ട് പോയതും ഇന്നത്തെ പിള്ളേർക്ക് അറിയാവോ?
ഉം പിന്നെ നമ്മള് അവിടുന്ന് പിന്നെ ആ ആ ആരാന്റെത് കിട്ട അതിന്നൊക്കെ നമ്മള് എടുക്കും. അത് കഴിക്കും ഇപ്പതൊന്ന് ഇല്ലല്ലോ
ആ ഇല്ലില്ല മറ്റേ ഒരാള് കടിച്ചന്റെ ബാക്കി മാങ്ങ കഴി ഒരു മാങ്ങ കൊണ്ട വന്ന പത്തു പേരായിരിക്കും ചിലപ്പം കഴിക്കാ, അതുപോലെ തന്നെ ചോറ്റുപാത്രം തുറന്ന അസുഖങ്ങളില്ലായി അതാണ് അന്ന് വിഷമില്ലാത്ത സാധനങ്ങളായിരുന്നതെല്ലാം. മ്മളെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഇപ്പൊ എന്താ പുറത്തുന്ന് ക കടയിന്ന് മേടിക്കല് ട്ടിലുണ്ട് ഇപ്പ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടെങ്കി തന്നെ ആണല്ലേ ആ അപൂർവാ ഉണ്ടങ്കിൽ തന്നെ നമ്മുടെ മക്കൾക്ക് അതൊക്കെ വേണോ അവർക്ക് പുറത്തുനിന്ന് കി ട്ടുന്ന മന്തിയോ അൽ
ആ അതെ.
അവർക്ക് ഈ ചക്കയുടെയും മാ ങ്ങയും
ഇന്നലെ ആ അതന്നെ ഇന്നലെ ഇവിട ഓർഡർ ചെയ്യുന്നു. ഷവായും കുബ്ബുസും അതക്കെ ഭയങ്കര ഇഷ് ആ വയറ് നിറയോളം കഴിച്ചു ആ അത് നമുക്ക് ഒരു നേ സോ ഏറ്റവും വലുത് നമുക്ക് ആദ്യത്തെ ചോറ് പിന്നെ തേങ്ങ ചോറ്
ആണല്ലേ എന്നും പുറത്തുന്നണോ മേടിക്കുന്നേ
അല്ലേ അല്ല ഞമ്മള ആദ്യത്തെ കാലത്ത് ഞാൻ പറഞ്ഞ
ആന്ന് ആ ഹ് ഹ അല്ല രാത്രിയിൽ ആരും ചോറ് കഴി ഇല്ല ഇങ്ങനൊക്കെ ഒണ്ടാക്കണോ
ചോറ് കഴിക്കും നാളെ നാത്തൂ ആ നാത്തൂന് നാളെപ്പോ പ്രസവി
ആണോ ആ ആ അതോ അതൊണ്ട് ഒരു സേല റൈസ്
ആ അപ്പൊ നാളെ ഞാന് ഇണ്ടാക്കണം എന്തോ ഇപ്പ ഞാനും
ആ ആ ഹ ഹ ഹാ നത്തൂന് സന്തോഷ ആയിക്കോട്ടെ ഹമ് ഹമ് പോവ്വല്ലേ ഹ് ഹ് ഹമ് അങ്ങനാണ് പിന്നൊ എന്നാ സ്കൂളൊക്കെ തുറക്കുന്ന ഒന്നാം തീ യാ
ആ ഒന്നാതിന്ന പറഞ്ഞേ
ആണല്ലേ പറ ചേസിങ് ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞല്ലേ ബസ്സിലാണോ പോന്നേ സ്കൂൾ ബസ്സില് സ്സിലതോ
ആ വാഹനംണ്ട് വണ്ടി ഉണ്ട് അല്ല നമുക്ക് മുറ്റത്തേക്ക് നിന്നാൽ മതി
അതെ ആഹ് അതിനും നമുക്ക് മറ്റേ കൊണ്ടു വിടാനും കൊണ്ടയ്ക്കാനും നിക്കണ്ട വീടിന്റെ മുന്നിൽ വണ്ടി
ആഹ് മുന്നക്ക് വണ്ടി വരോ ഉറങ്ങി പോയാ ആഹ് അതിനാന്നെ അവർക്ക് സമ്മയില്ല
ഹമ് ഹമ്
ഉം
പണ്ട് ഓടുവായിരുന്ന് കൈ കിട്ടുന്നതും പറക്കിക്കൊണ്ട് സമയായി സമയായി അയിന്നും പറഞ്ഞ് ഇപ്പ എന്താമി മുറ്റതൊട്ട് കാലെടുത്ത് കുമ്പഴേ വണ്ടി വരും അതുപോലെ തന്നെ സ്കൂളിന്റെ മിറ മുറ്റത്ത് കൊണ്ട് നിർത്തും ഹ് ഹ ഹ ഹ ഒരു പാടും ഇല്ല
ആ മക്കക്ക് പിന്നെ എന്നാ സുഗന്നല്ല സ കളിയായ ഭയങ്കര പാടാണ് കൊളസ്ട്രോൾ എല്ലാം അതും വരും
ഉം എനെങ്കിൽ ശരി എന്നാ ഞാൻ വിളിക്കുന്നുണ്ട് ഇനി ഓക്കെ
ഓക്കെ ആ